ഹലോ
ആഹ് കേക്ക്‌ണില്ലേ
ഓ കേൾക്കുന്നുണ്ട് എന്താ വിശേഷൊക്കെ നെറ്റിന്റെണ്ടോ പ്രശ്നം ഉണ്ടോ
ആഹ യി വൈഫൈ പോയിന് ആഹ് ഫുഡൊക്കെ കഴിച്ചില്ലേ
ഓഹ് ഭക്ഷണം ഒക്കെ കഴിച്ചു ഇങ്ങനെ കെടക്കേയിനു നീക്കാൻ ഇള്ള ടൈമായി ഏ സിയോ ഇല്ല്യ ഇട്ടില്യ ഓഫിലാ
ആഹ
എന്താ കേൾ എന്തേം സൗണ്ട് ഉണ്ടോ
കേൾക്ക്‌ണില്ല അതാ
ഉം ഇപ്പൊ കേൾക്ക്‌ന്നില്ലാ
ആ ഇപ്പൊ ഓക്കെ
ആഹ് അത് ഞാൻ അപ്പുറത്തെ ചെവിയിലേക്ക് വെക്കുമ്പളെ കാറ്റ് ഇങ്ങോട്ടക്കല്ലേ അതോണ്ടേയിക്കും
ആഹ് ചോറൊക്കെ കയിച്ചിലേ
ഓ ചോറൊക്കെ കയിച്ച് ഇങ്ങനെ കെടക്കാണ് നീക്കാനായി മക്കള് സ്കൂൾ വിട്ട് വരാനായല്ലോ
ആഹ്
ഉം പിന്നെ മക്കളൊക്കെ ഇണ്ടോ സ്കൂൾ പോണ മക്കളുണ്ടോ
ഇല്ല
ഏഹ് പിന്നെ എന്തെല്ലാം വർക്ക് എന്തേം ചെയ്യുന്നുണ്ടോ
ആഹ് ഞാൻ പഠിക്കാൻ പോണ്ട്
ഇണ്ട് ലേ ഏഹ് എന്താ പഠിക്കുന്നേ ആഹ് ആഹ് ആഹ് ഉം പിന്നെ ഏഹ് കല്യാണം എന്തേം നോക്കുന്നുണ്ടോ
കല്യാണൊക്കെ കയിഞ്ഞ് ഇങ്ങള് കുട്ട്യാള്ണ്ടേ പറയേണ്ടി ഇമ്മക്കുംണ്ട് നോക്കാനൊക്കെ
ഇണ്ട്ല്ലേ അഹ് ഞാൻ ജസ്റ്റ്‌ ഒന്ന് ചോയിച്ചതാ കാരണം എന്താണ് പഠിക്കയാണന്ന് പറഞ്ഞപ്പഴേ
അല്ലെ ആ ഞാൻ ഡിഗ്രിക്കാ പഠിക്ക്‌ണേ കല്യാണം കഴിഞ്ഞേന്റെഷം പഠിക്കാൻ പോയി
ആന്ന്ല്ലേ ആഹ് ആഹ് ഭത്താവ് നാട്ടിലുള്ളതാണോ അല്ലേ ഗൾഫിലാണോ
അല്ല നാട്ടിലന്നെ
ആഹ് ആഹ് പിന്നെ എവിടൊ ള്ളത് ഭർത്താവിന്റെ വീട്ടിലാണ അല്ലേ അന്റെ ള്ളെ ഏ ഞാ പ്പം ഇന്റെ വീട്ടിലാ
ഇപ്പടാവു മ്പളെക്കെ ദിനക്കെസുഖം
ഏഹ് ഹ് ഹ് ഇന്ന് ക്ലാസ് ഇല്ലേ നോ
ക്ലാസ് ണ്ട് പോയില്ല
ഏഹ് എന്താ മടിയാ
ഉം മടിയെക്കെപുട്ച്ച് ആഹ് എത്താപ്പോ ക്കെ പോയിട്ട്
അതന്നെ അങ്ങനെ ന്നെയെന്നു ഞാനൊക്കെ ഞാനൊക്കെ ഡിഗ്രി രി ക്ക് ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ഒരു പകുതി ക്കെ എത്തിയപ്പോഴേനും ഇൻക്ക് ഇന്റെ നിക്കാഹ് ആ നിക്കാഹ് കഴിഞ്ഞ തന്നെ അവിടെ തീർന്ന് ൻ്റെ തൊക്കെ
പിന്നെ പോലൊക്കെ കണക്കായി ണ്ടാവുല്ലേ
ആഹ് പിന്നെ ഇവര് ഫുള്ള് ഫോൺവിളിയായി അങ്ങനെ ബു ദ്ധിന്ന് അന്നൊന്ന് പിന്നെ അത് രസം അങ്ങനെയാണ്ട് പോയി അത് വേറെ തന്നെര് ത് അന്നന്നെണ്ട് കംപ്ലീറ്റ് ആക്കില്ലേ ഇല്ല അതാണ് എക്സാമിന്റെ ടൈമിൽ ക്കെ ഇൻക്ക് ഏഹ് ഇന്റെ കല്യാണത്തിന്റെ അന്ന് ക്കെ ഇക്ക് എക്സാം മേനി അന്ന് പ്പം അത്ര തൊന്ന് ആലോയ് ച്ചിലാ അങ്ങനെ അതെയ് തില അന്ന് ഒര് എക്സാമ് എങ്കിലും ഒന്ന് എഴ്തി ണ്ട് ക്കാണങ്കി പിന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്താ മതിയേനി ക്ഷേ അന്നാ ബുദ്ധി തോന്നീല്ല അതോണ്ട് അതഅങ്ങട്ട് പോയി പിന്നെ ബികോ മായ തോണ്ടെ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് എഴുതാന്ന് ള്ളൊരു കോൺഫിഡന്റ് ന്റെല്യാ ണും
ആഹ്
ആഹ് അങ്ങനെ അങ്ങട്ട് പോയി എന്തായാലും അത അങ്ങട്ട് പോയി കിട്ടി
ഈ ഇപ്പൊ സ സങ്കടം തോന്ന് ണ്ടോ അത് മിസ്സായിട്ട്
ഓ സങ്കടം തോന്ന്ണ്ടോന്നോ കാരണം ഇപ്പൊ ബികോമിനൊക്കെ ഒരുപാട് ഇങ്ങനെ ഓരോ ഇത് ഇങ്ങനെ കാണുമ്പോഴേ സ്കോപ്പ് ണ്ട് അതന്നെ അപ്പ ഇങ്ങനെ അതൊക്കെ ആലോയ്ക്കുമ്പോ ഇങ്ങനെ വിചാരിക്കും ഇപ്പഴാ നമ്മക്ക് പൈസന്റെ വില എന്താ അങ്ങനത്തെ ഒരു കൊഴപ്പൊല്ല പക്ഷെ ഇ ൻക്ക് ഇവിട് ന്ന് പിന്നെ കോളേജിലേക്ക് പോകണം ന്നുണ്ടെങ്കിൽ കൊറ്ച്ച് പണി യേനു അന്നൊന്നും ഇവിടുന്ന്ങ്ങ ട്ട് എപ്പോഴും ബസ്സ് ഇപ്പളും ഇല്ല ട്ടോ എപ്പഴും ബസ്സൊന്ന് രണ്ടോ മണിക്കൂറൊക്കെ കൂടുമ്പളാ ബസ്ണ്ടാവാ തി രിച്ച് ഇങ്ങോട്ടേക്ക് വര് ലും പിന്നെ ഇൻക്ക് അറിയാത്ത സ്ഥലം അങ്ങനെക്കെ ആയപ്പോഴേ വി ട്ട്ന്ന് കൊറച്ച് കൊറച്ച് ലോങ് ആയിട്ടാ കല്യാണം അപ്പം പിന്നെ ഏഹ് ഏഹ് അതിനൊന്നും കഴിയൂലേനു പക്ഷെ അമ്മായിമ്മൊക്കെ പയെ ചിന്താഗതി ള്ള ആളാണെങ്കിലും പഠിക്കാൻ പോവുന്നതിന് എതിര് അങ്ങ്ന് ത്തെ ന് ഒ ന്നും അങ്ങ ന് ത്തെ ന് ഒന്നും ഒരു എതിർപ്പുള്ള ആളോ ഒന്നു അ ല്ലേനി ഇന്നോട് എത്തു അങ്ങനെ പറ്ഞ്ഞീനി പഠിക്കാൻ പോണങ്കി പോവാന്നൊക്കെ പക്ഷെ അന്ന് ത്തെ പൊട്ട ബുദ്ധിക്കെന്തോ അമ്മക്ക് വിധിച്ച തെല്ലേ നമ്മളെ ഇതാകൊള്ളു നമ്മള ജീവിതത്തി വരോള്ളു അങ്ങനെട്ട് വിശ്വാസി ക്കും അത്ര തന്നെ അല്ലേല് പ്രരാന്ത് ടിക്കും
ന്നാല് ഇപ്പൊ ഓൺലൈലൊക്കെ കൊറേണ്ടല്ലോ അമ്മക്ക് പറ്റിയൊക്കെ നോക്കാലോ
അ ഒക്കെ നോക്കൊക്കെ ചെയ്യാ എവിടെ ഇപ്പ മൂന്ന് മക്കളായി ഇനിയിപ്പോ ഒരെ നോക്കിയവ്ടെ കുത്തി ര്ക്ക
ആഹ്
ന്നാലും ഓൺലൈൻ ഇങ്ങന് ത്തൊക്കെ ഓരോത് ഇങ്ങനെ നോക്കുന്നല്ലാണ്ട് പഠിക്കാള്ള തൊന്നും പിന്നെ അയിന്റെ എടേൽ പിന്നെ പി പി ടി ടി സി ന്റെത് അങ്ങനെ ട്ട് കോഴ്സ് ചെയ്ത് അയ്നെക്കൊണ്ട് ഓൺലൈന് കുറ്ച്ച് അങ്ങനെ വർക്ക് ചെയ്തീനി പിന്നെ പ്രസവത്തിന്റെ ടൈമിലയപ്പോ പിന്നെ അത് ഒഴിവാക്കി ഇപ്പൊ മോക്ക് രണ്ട് വയസായി പിന്നെ അല്ലാ അപ്പം പൊർത്ത് ഔടെ കേറി കൂടെന്നോ പൊറ്ത്ത് കൊട്ത്ത്ട്ട്ണ് പിന്നെ യിഞ്പ്പം ഓക്ക്മൂന്ന് വയസ്സ് ഓളെ നേഴ്സറിലൊക്കെ ആക്കാണ്ട് പിന്നെ പുറത്തു പോയി ഇതാക്കുമ്പോ ഇന്ക്ക് ഭയങ്കരതാണ് അനോട് ഞാൻ ഫുള്ള് ഓൺലൈന് നോക്കല ങ്ങനെ ഓൺലൈന് ആയിട്ട് ഞാൻ ജോബ് ചെയ്തോണ്ട് നിന്നീ നു ഇങ്ങനെ മക്കേക്ക് ട്യൂഷനെട് ത്തിട്ടും അങ്ങനൊക്കെ
ഉം എല്ലാ അപ്പ നമ്മള് ഇങ്ങള് ഓൺലൈനായിട്ടേ പി പി ടി സി പഠിചെഹ്
ആഹ് പഠിച്ചത് അങ്ങൻതന്നാണ് ഏഹ് അഹ് അഹ് ദാ പക്ഷെ ഞാന് പിന്നെ ഇത് ചെയ്തീനു എന്താണ് ഓൺല് ടൂഷൻ ആഹ് ചെ ഇട്ത്തൊട്ത്തീനു. കുട്ടിയേക് ഇങ്ങനെ ഗൾഫിലൊക്കെള്ളാ മക് ക്കേക്ക് എം നാട്ടിൽ ആഹ് അങ്ങനെ സിലബസ് അവിട്ന്ന് സ്കൂൾത്തെ പഠിപ് പഠനം മാത്രം ആവുമ്പോ ഓർക്കൊരിതു കിട്ടൂലല്ലോ ചെറിയ മക്കൊക് ക്കെ അപ്പോ അങ്ങനെ ഇട്ത്തൊട്ക്കല് ഇണ്ടായിനി
എല്ലാ അപ്പൊ ഇങ്ങള് ചെയ്തീന്യെ തില് ആഹ് സ്റ്റുഡന്റ്സിനെ കൊണ്ടര്നം അങ്ങനൊ ക്കെണ്ടോ? അതോ ഇങ്ങള് പഠിച്ച തില് അങ്ങനെ കേറിയതാണോ?
പഠിച്ച തില് കേറിയതല്ല അതിൻക്ക് ഏഹ് അതില് എന്റെ ഒരു ഫ്രണ്ട് ണ്ടായിനി അപ്പൊ ഓളെ ഏട്ത്തി മ് ന്താണ് അപ്പൊ ഓള് പർഞ്ഞ കേക്കൂല നമ്മളെ പ്പ അനിയതി ഏടത്തിയേളെ മക്കളോട് പ്പം നമ്മള് പറഞ്ഞാ ഓലത് കേക്കൂലല്ലൊ അത് പോലെ. അങ്ങനെ ഓള് കൊണ്ട് തന്നതേനു അങ്ങനെ ഒരു അഞ്ചാറ് മാസം അങ്ങനെ ജ് ജ് യ് ഒ കൊ ആങ്കുട്ടിനെ പഠിപ്പിക്ക്യു അങ്ങനെ ആയിട്ട് ഇതാക്കി അതിലേക്ക് നമ്മക്ക് ആളെ കൊ ണ്ടന്നാല് മ്മ മ്മക്ക് ടീച്ചിങ്‌ ആയിട്ട് നമ്മക്കന്നെ നിക്ക്വൊക്കെ ചെയ്യേനു
ഞാനും പി പി ടി സി പഠിച്ചതാണ്. ഇൻക്ക് അങ്ങനെ ചെയ് ഓൺലൈനായിട്ട് ഇട്ത്താലെ നമുക് കുറച്ചുടി കപ്പാസിറ്റി എടു കാനം ഒരാളായിട്ടല്ലേ ഇട്ക്കാ.
ആഹ് അല്ല ഓൺലൈൻ ഒരാളായിട്ടല്ല എന്താണ് അമ്മക്ക് എങ്ങനെ വേണെങ്കിലും ചെയ്യാ. ഒരാളായിട്ട് ഇട്ക്കണെങ്കിലങ്ങനിം ചെയ്യാ. എല്ലെങ്കില് മൊ ത്തായിട്ട്. ഞങ്ങൾ പഠിക്ക്യ്ണ ടൈമില് ഞങ്ങളെ പി പി ടി സി ന്റെ ക്ലാസിലന്നെ ഞങ്ങള് എട്ട് കുട്ടിയേളേയിനു
ആഹ്
ഒരു ഒര് ടീച്ചർക്ക് എട്ട് കുട്ടിയേളായിറ്റ്
ആഹ്
അങ്ങനെ ഞങ്ങൾ പഠിച്ചത് അങ്ങനെ എന്താണ് പിന്നെ അതുപലെന്നെ ഞങ്ങക്ക് വേറെ അങ്ങനെ കുട്ട്യാളെ കിട്ടാണ്ന്ന്ണ്ടേല് ഞങ്ങക്കും അങ്ങൻത്തന്നെ ക്ലാസൊക്കെ ഏൽപ്പിച്ചൊക്കെ തെര്വേ നി പക്ഷെ ഞാൻ അതിനൊന്നും നിന്നില്ല, കാര്ന അത് ഭയങ്കര ചോറേണ് ഒപ്പി ചൊറാ പറിയാനൊന്നുല്ല കാര്ണം, ആ പുസ്തകത്തില്ള്ള വായിച്ചെരും അത്രന്നൊള്ളു. ബാക്ക്യൊക്കെ പിന്നെ മ്മള് പഠിക്കണം അതെന്നെ ന്നാലും അഹ് അത് പിന്നെ ഇൻക്ക് ഇത് കയ്ഞ്ഞ ടൈമിലന്നെ പിന്നെ ഞാൻ മോളെ പ്രഗ്നന്റായതൊക്കെ, അപ്പ പിന്നെ ഇൻക്ക്, അത് കയ്ഞ്ഞില. പിന്നെ ദേ മായ്ര്യന്നെ ട്യൂഷനും അതിമ്മലങ്ങട്ട് ങ്ങനെ, മ് യോജിച്ച് പോവാണ്ന്ന്ണ്ടെങ്കില് വേറിം ക്ലാസ്ങ്ങനെ ഇട്ക്കേയ്നു. ഇയ് പ്പളും ചെയ്യുന്ന്ണ്ടോ? ഇപ്പൊ ഞാൻ ഇല്ല്യ. ഇപ്പോ ഓക്ക് മൂന്ന് വയസാവാണ്ട് പിന്നെ അയിമലേക്ക് ഞാൻ നോക്കീട്ടില്ല.
ആഹ് ഞാന് പി പി ട്ടി സി കയ്ഞ്ഞതാണ്. ൻക്ക് ഓൺലൈലൊക്കട്ക്കാൻ നല്ല പൂതിണ്ട്, പക്ഷെ ന്താച് ചാല്, പ്പ നമ്മള് നോക്കുമ്പൊ കുട്ട്യാളെ കൊണ്ടയൊട്ക്കണം ഓൽക്ക്.
ആഹ് അത് ഇതാണ് ഓരോ ഇത് ലെ ആഹ്, സി ഏത് സി എം വി എം ഇ എ ക്ക പറ്ഞ്ഞ്ട്ട് ഓരോത്ണ്ട്.
അങ്ങന രണ്ട് മൂന്നണ്ണണ്ട്, പക്ഷെ അയ്ലൊക്കെ ചോയ്ച്ചാല് നമ്മ കുട്ട്യാളെ കൊണ്ടോയൊട്ക്കണം. എന്നിട്ട് ക്ലാ
ആഹ് അതന്നെ ആഹ് അയ്ല് ഞി അതന്നെ. ഫീസ് അതന്നെ ഞാനും അയ്ലൊക്കെ ജോയിൻ ചെയ്തീന്യേ കാര്ണം ഇവരിതാ പറ്യ പ്പോ ഇങ്ങക്ക് പഠിപ്പിക്കാൻ പോര്ണ്ടോ ഇങ്ങക്കങ്ങനെണ്ടോ ങ്ങക്ക് കുട്ട്യാളെ തന്ന് പഠിപ്പിക്ക്യോ ന്നൊക്കെ ചോയ്ച്ച്, അപ്പ നമ്മളി യായ്ര്ക്ക്യു ഓഹ് ഇപ്പ തന്നെ ജോലിട്ടും ന്ന്. അങ്ങനെ ഞാനും ഒരുപാട്ണ്ണത്തിൽ ജോയിൻ ചെയ്തീനു ന്ന്ട്ട് വര്, താ പറയാ നാല് കുട്ട്യാളെ കൊണ്ടോര്ണോ അല്ലെ അഞ്ച് കുട്ട്യാളെ കൊണ്ടോര്ണം അഡ്മിഷൻ കൊണ്ടോര്ണം ഞാൻ പറഞ്ഞ് വേറെ പണ്യൊന്നുല്ല, ആഹ് ഞമ്മക്ക് അവര്ടെ കുട്ട്യാളെട്ട്ട്ടാണ് മ് ട്ട്ട്ടാണ് അതന്നെ ഞാ പറ്യാ. ആഹ് ഞാനും തോനെ സ്റ്റാറ്റസ് ച്ച്ട്ടൊക്കെങ്ങനെ നിന്നീന് പക്ഷെ ആരെ ത് നമ്മള് ചോയ്ക്കുമ്പൾകിനേക്ക് പൊ കുട്ട്യാളെ കിട്ടോ,
ഇല്ല. കാര്നപ്പ ഏകദേശം എല്ലാർക്കും വിദ്യാഭ്യാസം ണ്ട് ഏകദേശം മക്കളെ പഠിക്കാള്ള തൊക് കണ്ട് അയ്നായ്ട്ട്പ്പാരിം കിട്ടു പിന്നള്ളത് ജോലിക്ക് പോണ ആൾക്കാര ണ് പെ എകദേശം പ്പൊ കുട്ടിക്ക് പറഞ്ഞൊട്കാള്ള കപ്പാസിറ്റി ള്ളൊലൊക്കേണ് ഇള്ളത്.
അതന്നെ, ഇപ്പേ ഏത് അറിയാത്തൾക്കാരായാലും യൂറ്റൂബ് നോക്കിട്ടെങ്കിലും മക്കക്ക്ള്ളത് പറഞ്ഞൊട്ക്കും. അപ്പ ല്ലാരു, അവനാന്റത് സ്വന്തം കാല്ൽ നിക്കാന്ന്ള്ളൊര് ഇത്ള്ളാൾക്കാരാണ്. അതുകൊണ്ടെന്നെ മക്കക്ക്ക്കെ കൊറ്ച്ചൊക്കത്യാവ്ശ്യം പറഞ്ഞൊട്ക്കണംന്ന്ള്ളതൊക്കെ, അതോണ്ട് പിന്നെ ആഹ് ഇങ്ങനെ ചേർ ത്തീട്ടില്ല്യാന്ന്ണ്ടെങ്കിലും എങ്ങനേലൊക്കെ ഓല് പഠ്പി
പിന്നത്രീം കയ്യാത്തോലൊക്കേണെങ്കില് ങ്ങനെ ചേർത്തൊള്ളൂ. ഞമ്മക്കോ ഞാനൊക്കെ കൊറേ നോക്ക്യോ
കൊറെ നോക്കി ആഹ് അതെന്നെ കുട്ട്യാള് ആഹ് ഞാനും അതന്നെ നാന്, മ് ഞാനു അതേമായ്ര്യെന്നെ, തോനെ സ്റ്റാറ്റസൊക്കെ വെച്ച് തോനെ നോക്ക്യ ഞാൻ പിന്ന അതൊയ്വാക്കി. പിന്നെ സ്കൂൾലൊക്കങ്ങനെ കൊട്ത്ത്ട്ട്ണ്ട്. ഞ്ഞ് പ ങ്ങനൊക്കങ്ങനെ കിട്ടുമ്പളൊക്കെ, മ് സ്കൂൾന്ന് ഇൻക്ക് രണ്ട് മൂന്നറാവ്ശ്യം ഇന്റർവ്യൂനിതിനൊക്കെ വിൾച്ചീന്ന്. ഹോപ് കൊറയ്ണ്ട് അതാ പ്രശ്ന ആഹ് അതാണ്. അയ് പൈ മോണ്ടിസോറി ക്ക് ഇതിനകാട്ടി സ്കോപ്പാണ്.
ആഹ് മോണ്ടിസോറി ഇപ്പല്ലാ സ്കൂളും മോണ്ടിസോറ്യാക്കി വര്യാണ് അതാണ് മെയിൻ പ്രശ്നം.
അതാണ്.
നമ്മക്കറിനോട്ത്തൊക്കിട്ട്യ പിന്നിം കൊയ്പയ്യ. കാര്ണം പ്പ ചോയ്ക്കും എക്സ്പീര്യൻസ് എക്സ്പീര്യൻസ്. അയ് ചെയ്യാ വാണ്ടേ ആരേം തരാ
അതെന്നെ അതന്നെ ഞങ്ങളും പറ്യല് ആരെം തരാണ്ട് പൊ വെറ്തെ എക്സ്പീര്യൻസ്ട്ടൂലല്ലോ.
ആന്ന്.
പിന്നെ കിട്ടു എങ്ങനെ അറ്യോ, നമ്മള് കമ്പ്യൂട്ട്ർ പഠിച്ചീട്ട് ആ സ്കോപ്പും കൂടെ കൂട്ടീട്ട്, സ്കൂള്കള് കിട്ടും എൽ പി യു പി കിട്ടും.
ആഹ് അല്ല ഇങ്ങക്ക് അങ്ങെ നോക്കി കൂടെ പ്പൊ ഇതീലൊക്കെ കൊട്ക്ക്ണ്ടല്ലോ മറ്റേ കുട്ംബശ്രീന്റെ ഭാഗായ്ട്ടൊക്കെ
ഏഹ് അയിൻ ക്കറിയൂലതിനെ കുർച്ചിട്ട്.
ആഹ് കുടുംബശ്രീന്റെ കീയില് കൊട്ക്ക്ണ്ട് കമ്പ്യൂട്ടർന്റെ കോയ്സൊക്കെ വെക്കേഷന്ലാ തോന്ന്ണ്ട് കറക്റ്റ് അറിയില്ല
ഏഹ് ഞാനും ങ്ങനെ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിന്റെ നോ ക്കീനി പക്ഷെ ഓൺലൈനായാലും അതേ റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഞാവടെ
എല്ല കമ്പ്യൂട്ടർ പോയി പഠിക്കണേക്കാരം നല്ലത് ഓൺലൈന്ൽ ആകുമ്പോ കറക് റ്റൊന്ന് നമ്മക്ക് മനസിലാവൂല കാരണം കുറെ എക്സൽ വർക്കും മറ്റെം മറച്ചൊക്കെ ആയിട്ട് വരുണ്ട്
ആണ്
ആഹ് അപ്പൊ മ്മക്ക് കറക്റ്റ് തിരിയില്ല കാരണം അയില് കൊറേ സോഫ്റ്റും ഇതൊക്കെ ള്ളൊണ്ട് സോഫ്റ്റ് എറൊക്കെണ്ടാവും കറക്റ്റ് മനസ്സിലാക്കി എടുക്കേണ്ടി വരും
ആഹ്
പൊർത്തൊക്കെ പോവാണെങ്കിൽ നമ്മള് മറ്റേ എക്സൽ വർക്കായിട്ട് അങ്ങനെ ചെയ്യണ്ടേ
ക്ക്‌ പോവണം ന്നൊക്കെ പിന്നെ പിന്നേം മടി വരും ഒന്നാമത് മ മക്കളാകുമ്പോ ഓരെത്തിണെന് മുന്നേ നമ്മളിവിടെ എത്തി പോണം അല്ലെ ഇപ്പത്തെ പേടിയാണ് ഇവിടൊക്കെ വെള്ളം തൊക്കെണ്ടാവുമ്പോ മ്മക്കൊരു പേടിയാ
ഏഹ് മഴ വരുമ്പോ വെള്ളത്തിന്റെ പ്രശ്നം ന്തേലും ണ്ടോ
ആഹ് ഇവിടെ പാടങ്ങളിണ്ടെ അവിടൊക്കെ വെള്ളം നെറയും
ആഹ്
ന്നാ ആയിക്കോട്ടെ ട്ടൊ ന്നാ ശരി
ആയ്ക്കോട്ടെ ശെരി